ഹലോ ആഹ് കേൾക്ണില്ലേ?
കേൾക്കുന്നുണ്ടോ? വ്യക്തമായി കേക്കുന്നുണ്ടോ?
ആഹ് ആഹ്.
കേൾക്കുന്നുണ്ട്. എന്തല്ലാ, സുഖവല്ലേ? ആഹ് ആഹാരൊക്കെ കഴിച്ചോ?
ആഹ്. ഹ കഴിച്ചു.
എന്തായിരുന്നു ആഹാരത്തനിന്ന്? മഴ ഇപ്പൊ കൊറവുണ്ട്.
ആഹ് ഇവടെ നല്ല മഴയാ.
ആഹ് മഴയ്ണ്ടല്ലേ.
ഉം.
ഇവടെ മഴയുണ്ടായിര്ന്ന് പക്ഷേ ഇപ്പൊ കൊറഞ്ഞു വെയില് വന്നു.
ആഹ്. ഇവടെ ഇപ്പ നല്ല മഴണ്ട് ഇതുവരെ ഇവടെ മഴണ്ടായില.
അതെ ഇടിം മിന്നലൊക്കെ ഉണ്ടല്ലേ.
ആഹ് ഇടി മിന്നല് ല്ല ഇടി ഇങ്ങനെ ചെറുതായിറ്റ്ണ്ട്.
ഉണ്ട്.
ഉം.
പിന്നെ ആഹാരത്തിന് എന്തായിരുന്നു ഭക്ഷണം?
ഇന്ന് മീൻ കറി മീൻ വറുത്തത്.
അതെ മീൻകറിയാ. മീന് കിട്ടാറുണ്ടോ മഴയായിറ്റും?
ആഹ് മീന് കൊറവാണ് ഇത് കൂടിം വരലൊന്നുല്ല. നമ്മള് ടൗണ് പോയി വാങ്ങിയതാ.
അതെ. ഇവിടെയൊക്കെ നല്ല കൊറവാണ് മീന്.
ആഹ് ഇപ്പം മീൻ അധികം വര്നില്ലാന്ന് പർഞ്ഞു.
അഹ് വര്ന്നില്ല. ഉള്ള മീന് ന് ആഹ് ഭയങ്കര വെലയും.
ആഹ് പിന്നെ ചെചേ മീനൊക്കെ പഴേതാ.
പഴയ മീന അതെ പഴകിയ മീനാ. പക്ഷെ പഴകിയ മീനൊക്കെ ഇപ്പൊ പിടിച്ചെടുക്കുന്നുണ്ടല്ലോ?
ആഹ് ഇവിടെ ഇപ്പം രണ്ടു ദിവസം മുന്നേ മറ്റേ മത്തി അറിയില്ലേ.
ആഹ് മത്തിയെ
ഉം അത് വാങ്ങീട്ട് ഭയങ്കര പഴയത് കേടായിരുന്നു.
അത് കഴിച്ചോ പിന്നെ കളയാഞ്ഞ എന്താ.
ഇല്ല കഴിച്ചില്ല അത് ഒഴിവാക്കി.
ആഹ് അതെ. ആഹ് കളയാൻ കഴിക്കാൻ നമ്മള് പിന്നെ വാങ്ങിച്ചതല്ലേ എന്ന് ഓർത്ത് ചിലപ്പം കഴി കഴിച്ച് നോക്കാം എന്നുള്ള രീതിക്ക് കഴിച്ചാൽ പിന്നെ പണിയാവും.
ആഹ് ഇല്ല പിന്നെ എന്തേലും
വാർത്തകളൊക്കെ കേൾക്കുന്നല്ലേ നമ്മള് ഇങ്ങനെ പഴകിയ. മീൻ പിടിച്ചെടുത്തു പഴകിയത് കഴിച്ചു മരിച്ചു എന്നൊക്കെ. ഒത്തിരി വാർത്തകൾ കേൾക്കുന്നില്ലേ?
ഉം.
പിന്നെ എന്തൊക്കെയാണ് പരിപാടി മഴ ആയത്കൊണ്ട് വെറുതെ ഇരിപ്പാന്നോ
ആഹ് ഇത് വരെ ഇപ്പോ ഫ്രീ ആയിര്ന്ന് ഇനിപ്പോ മക്കളൊക്കെ വരാനായ്ല്ലേ
ആഹ് വൈകിട്ട് മക്കളെക്കെ വരുമ്പോ എന്തെങ്കിൽ പലഹാരങ്ങളെക്കെ ഉണ്ടാക്കാറ്ണ്ടോ
ആഹ് എന്തേല്ക്കെ ഉണ്ടാക്കണം എന്തേല്ക്കെ വേണം വെരുമ്പോ
അവ്ടത്തെ എന്താണ് സ്പെഷ്യലായ്ട്ടെക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങള്
ഇവിടെ ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കും എണ്ണക്കടി അറിയില്ലെ
എണ്ണക്കടികള് അല്ലേ അല്ല നിങ്ങള പ്രദേശത്തെ ഏതാണൊര് ആഹ് ഒരു പ്രശസ്തമായ്ട്ടുള്ള എന്തെങ്കിലും പലഹാരം ഉണ്ടോ ഞങ്ങളവിടെ എണ്ണക്കടി വരുമ്പോ പഴംപൊരി ഏഹ് നെയ്യപ്പം അങ്ങനെ ത്തെക്ക്‌ കാര്യങ്ങളാ
അങ്ങനക്കെ തന്നെ പഴം പൊരി ഉള്ളിവട ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനക്കെ തന്നെ
അങ്ങനക്കെയാണ് അതൊക്കെ ഉണ്ടാക്കാൻ അറിയോ
ആഹ് എല്ലാം ഉണ്ടാക്കും
ഉണ്ണിയപ്പം ഉണ്ടാക്കു‌ന്നത് എങ്ങനെയാ
ഉണ്ണിയപ്പം ഞാനിങ്ങനെ പച്ചരി കുതിർക്കൂലെ വെള്ളത്തിലിട്ട്
അതെ
ആഹ് എങ്ങട്ട് പിന്നെ അയ്ല് മറ്റേ മൈസൂ
ഏതാണ് ക്ലിയർ ആവ്
പഴ അറീലെ മൈ
മഴയൊ മൈസൂർ പഴം ചെറിയ പഴാണോ കുഞ്ഞ്
ആഹ് ചെറുപഴം ഉം ഉം
ചെറുപ്പഴം ഞങ്ങളിവ്ടെ ഞാലിപ്പൂവൻ എന്ന് പറയും അതാരിക്കാം ചിലപ്പോ
ആഹ് ആഹ് അതന്നെ
ആഹ്
അതും അത് അരി അതുംപാടെ അരച്ചെടുക്കും
ഇപ്പം അരി ആദ്യം നമ്മള് അടിച്ചെടുത്ത് വെച്ചിട്ട് അതിലേക്ക് അടിക്കുവോ ഈ പഴം
ആഹ് അഹ് അരി ഏകദേശ അ ആന്ന് അരഞ്ഞ് ഇതായി കഴിഞ്ഞിട്ടാണ് പഴ ഇടല്
പഴ ഇട്ന്ന ആതെ
എന്നിട്ട് പിന്നെ അമ്മള് ശർക്കര ശർക്കര അറീല്ലേ
ശർക്കര അറിയാം ശക്കര ഇവ്ടെ ശർക്കര ആഹ് ആഹ്
ഉം അത് ചൂടോട്ക്കാ തന്നെ അയ്ക്കോയ്ച്ചോ ചു അങ്ങനെ ഒരു ആഹ് ചൂടോട് ആഹ് ആഹ് ചൂട്ലന്നെ
ചൂട്ലന്നെ ഈ ആഹ് ഇനി അടിച്ച് വെച്ചിരിക്കുന്നെലേക്ക് പകർത്തും
അഹ് ആഹ്
അതെ ആഹ്
അങ്ങനെ അങ്ങന ചെയ്ത് കയ്ഞ്ഞാലത് ഇങ്ങന ചുട്ടയ്യുമ്പോ നല്ല സോഫ്‌ റ്റായി പൊന്തി വെരും അങ്ങന ചെയ്യ്മ്പോ ശരിയാവല്ണ്ട്
ആണല്ലേ
ഉം ഉം
അപ്പൊ ഇതെല്ലാം കയ്ഞ്ഞിട്ട്
കൊറച്ചെരം വെക്കണം മറ്റേ സോഡാപ്പൊടിയും ഉപ്പൂട്ട്ങ്ങാണ്ട്
ആഹ് സോഡാപ്പൊടി ഉപ്പ് ഈ മി ഏഹ് റ്റാക്കി വെച്ചേക്ക്‌ന്ന മിശ്രിതത്തിലോട്ട് ആഡ്യ്യണം
ആഹ് ആഹ് എന്നിട്ടൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാല് നല്ലണ്
ആഹ് അത്രേം നേരം വെക്കണം അല്ലേ നമുക്ക് പെട്ടെന്നൊന്നും എടുത്ത് വെച്ച് ഇണ്ടാക്കാൻ പറ്റില്ല
ഞാൻ ഇങ്ങനെ നാല് മണിക്ക് ഇള്ളത് ഒരു രണ്ട് മണിക്കൊക്കെ ആക്കി വെക്കും
അപ്പൊ നേരത്തെ നമ്മൾ ആലോചിച്ച് കണ്ട് ചെയ്യണം അല്ലേ
ആഹ് അതാണ് ആഹ് അപ്പ അങ്ങട്ട് അങ്ങനെ നടക്കൂല
അങ്ങനെ നടക്കൂല അതപൊ അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കണെങ്കി ഇന്ന് രാത്രി തന്നെ അത് ആലോചിച്ച് വെച്ച് നാളെ ഇത്ര ടൈമിൽ ഒണ്ടാക്കണം എന്നുള്ള രീതിക്ക് ചെയ്യണം അല്ലേ
ആഹ് പിന്നെ അരിം കുതിർന്ന് വരണ്ടേ
ആഹ് അരി കുതിരണം അപ്പൊ തലേന്നെ അരി കുതിർക്കാൻ ഇടും
ആഹ് അല്ല രാവിലെ എണീക്കുമ്പോ ഇട്ടാ മതി
അതെ
ഉം
ആഹ് ഓക്കെ അന്നിട്ട് ഇത് മാറ്റി വെച്ച് രണ്ട് മൂന്ന് മണിക്കൂർ മാറ്റി വെച്ചിട്ട് അതിനൊരു സ അത് പ്രത്യേകതരം ഇതുണ്ടല്ലേ
ആഹ് ആ കുഴില്ലേ ചട്ടി അറിയില്ലേ
ആഹ് അത് എന്റെൽ ഇല്ല അതാണ് എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാകാൻ അറിയത്തില്ല അതാണ് ഞാന് അത്‌ വാങ്ങിച്ചിട്ടിള്ളെ
കുഴി ആറ് കുഴി എട്ട് കുഴി ഒക്കെ വരുന്ന ഒരു ചട്ടിയുണ്ട് വട്ടത്തില്
അതെ ആഹ്
അയിൽ നിറെ എണ്ണ ഒഴിച്ചിട്ട് നല്ല എണ്ണ തിളച്ച് വരും മ്പോ അയ്ൽ ഒഴിച്ചാ മതി ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല അപ്പൊ
ഇല്ല ഉണ്ടാക്കി നോക്കിട്ടില്ല പണ്ട് എപ്പോഴോ നെയ്യ പ്പം ഉണ്ടാക്കിട്ടുണ്ട് അതും വല്യ ഒരു ശാ സക്സസ് ആയിട്ടില്ല, വിജയിച്ചിട്ടില്ല. പകുതി വെച്ച്. ആയിപ്പോയി. അപ്പൊ, എനിക്ക് ഈ പഴം പൊരി ഈ ബജി ഈ, ഇല്ലേ? മുളക് ബജി. ആഹ് സാൻവിച്ച്, ബ്രെഡ് സാൻവിച്ച്, കസ്റ്റാർഡിന്റെത്, അങ്ങനെയുള്ള പുതിയ, പുതിയ കാര്യങ്ങളൊക്കെ കുറെ യൊക്കെ യൂട്യൂബിൽ നോക്കി ചെയ്യും. പലഹാരം ഉണ്ടാക്കുന്നതില് വലിയൊരു ഇതില്ല.
ഉം, ബ്രെഡ് സാൻവിച്ച് എങ്ങനെ ഉണ്ടാക്കല് ചിക്കൻ വെച്ചിട്ടോ?
ആഹ്, ബ്രെഡ് സാൻവിച്ച് പിന്നെ, ചിക്കൻ വച്ചിട്ടാ ഉണ്ടാക്കുന്നെ. അത്, മറ്റേ നമ്മളെ മയൊണൈസൊക്കെ ഉണ്ടാക്കിട്ട്. ഞാൻ വെള്ളരി ഇടും. കക്കിരി പറയില്ലേ?
ആഹ്, ആഹ്, ആഹ്
അത് ക്യാരറ്റ്, എ ക്യാരറ്റ്, എല്ലാം കൂടെ ആഹ്. അരിഞ്ഞ് വെച്ച്, ചെറുതായിട്ട് കുനു കുനാ അരിയും. അതിലേക്ക് ചിക്കന്റെ നെഞ്ച് ഭാഗം. എല്ലില്ലാത്തെ അത് കൊറച്ച് എടുക്കും, ആഹ്, ചിക്കൻ പിന്നെ, മഞ്ഞപ്പൊടിയും, മുളക് പൊടിയും, ഉപ്പും, ഇട്ട് വേവിക്കും. ജസ്റ്റ് മാറ്റി വേവിക്കും. അത് മിക്സിയിലിട്ട ആഹ്, ചിക്കൻ ചൂട് പോകുമ്പോ, ചിക്കൻ അടിച്ചിട്ട് ഈ, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കന്റെയും, ക്യാരറ്റിന്റെയും ചെറുതായിട്ട് സവാള ഇടും. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു കടി ക്കാനുള്ളതിന് വേണ്ടി. അത് ഇട്ടിട്ട് ഇതിലേക് ആഹ് മിക്സ് ഇടും. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് മയൊണൈസ് ഉണ്ടാക്കും. മയൊണൈസ് ഉണ്ടാക്കാൻ അറിയില്ലേ? ഞാനും മയൊണൈസ് ഉണ്ടാക്കുന്നത്. മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട്, എണ്ണയും, വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട്
ഉം മുട്ട പുഴി
അപ്പം, അതൊറ്റക് ഗ്യാസ് അവസാനം, ഞാൻ ഇത് ഈ മയോനസ് ഇതിലേക്ക് ആക്കിയിട്ട്, അത് മിക്സ് ആക്കും. അവര് മിശ്രിത ക്കി വെച്ചിട്ട്, ആഹ് മറ്റേ പി, നമ്മള് നെയ്യിൽ ബ്രെഡ് ഒന്ന് മറച്ച് തിരിച്ച് ഇട്ട് കൊടുക്കും. അതിനു ശേഷം ഈ ബ്രെഡ് നടുക്കുന്നല്ല, ഇങ്ങനെ ഒരു ആഹ്, ത്രികോണാ കൃതിയിൽ കട്ട് ചെ യ്യും. വന്നിട്ട്, അപ്പ നമ്മക്ക് ഒരു ബ്രെഡ് രണ്ട് ബ്രെഡ് വെക്കുമ്പോ, നാലെണ്ണം കിട്ടും. നാല് പീസ് ആയിട്ട് കിട്ടുന്ന ട്ട അതിനുള്ളിൽ വെക്കും. ഒന്നു കൂടെ ഒന്ന് പാനില് വെച്ച്. അങ്ങോട്ടും, ഇങ്ങോട്ടും മറിച്ച് ഇടുമ്പോ സംഭവം റെഡി. ചൂടോടെ കഴിക്കാനാ നല്ലത്.
ആഹ് അപ്പൾ
ഏതാ
നമ്മള് ഉണ്ടാക്കി അപ്പ തന്നെ കഴിക്ക നല്ലത് ലെ.
അപ്പൊ തന്നെ കഴിക്കണം. അതെ, അതെ കൂടുതല് ഈ, ഈ നോമ്പുതുറ സമയ ങ്ങളിലൊക്കെ ആയിരുന്നു. ഉണ്ടാക്കാറ്
ആഹ്, ആഹ്
ഇത് ഇത് മിശ്രിതമാക്കി വെച്ചേക്കേ ഒള്ളൂ എന്നിട്ട് ആ അതിന്റെ ടൈ സമയം ആവുമ്പോഴത്തേക്കും ഓടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട ഇതെടുത്ത് വെക്കാ കൊണ്ട് ടേബിളിൽ വെക്ക അപ്പൊ അത് വേഗം തന്നെ ആ പണി കഴിയും
അതന്നെ സെയിം സാനാണ് സെയിം ഞമ്മള് വേറൊരു ടൈപ്പിൽ ഇണ്ടാക്കലണ്ട് മറ്റേ പോക്കറ്റ് ഷവർമാറിഞ്ഞിട്ട് മുട്ടീലും റെസ്ക് പൊടിയിലൊക്കെ മുക്കീട്ട്
പോ അതും ഇതേ സെയിം തന്നെ അത് ഇങ്ങനെ വേറൊരു ആകൃതിയാണെന്നല്ലേ ഒള്ളൂ
ആഹ് മറ്റേ ഫില്ലിങ് ഒക്കെ ഇതന്നെ
ഏതാ
ഫില്ലിങ് ഇണ്ടല്ലോ അതിന്റെ ഉള്ളിലില്ലേ അതൊക്കെ സെയിമ് എ
ആഹ് ഫില്ലിങ് സെയിമെന്നെ സെയിമെന്നെ ആകൃതീൽ എന്തോ വെത്യാസമുണ്ട്
ആഹ്
ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണോ
ഉം
അയിന്റെ രുചിയും ഒരുപോലെ തന്നെ ആയിരിക്കും അല്ലെ
എസ് സെയിമെന്നാവും